ഹലോ.
ഹലോ.
കേൾക്കുന്നുണ്ടോ?
ആഹ കേക്കുന്നുണ്ട്.
ഉം. ഫുഡ് ഒക്കെ കാഴിച്ചാ.,? ഹലോ.
ആ എന്തൊക്കെയുണ്ട് വിശേഷം.
വിശേഷം എന്തൊരു സുഖം ഇങ്ങനെയൊക്കെ പോണ് മഴയൊക്കെ
എ മയ ഇണ്ടോ
ഉം മഴ അവിടെയോ
ഇവിടെ മയല്ല
ആഹ് പ്പന്ന് ഇന്നിപ്പൊ മഴ തുടങ്ങിയക്കന്ന്
ഏ ഇവിടെ മയല്ല്യ
ജൂണാവാറായില്ലേ അതിന്റെ ആയിരിക്കും ജൂണിലെ മഴയായിരിക്കും
ജൂണി ലെ മയയ് ക്കും പക്ഷെ ഇവിടെ ഇല്ലട്ടോ ഇവിടെ നല്ല വെയില ഇന്നലിന്നൊക്കെ നല്ല വെയില ഉം ആഹ നാളെ പെയ്യാന്നാൽ മതി
ഹ അതാണ് ചിലപ്പം പെരുന്നാളായിട്ട് എടുത്തങ് തകർക്കും
ആഹ്..
ഇവിടെ ഇന്നേ തുടങ്ങിയേക്കു ജൂണിന്റെ മഴ സ്കൂള് ക്കുന്നതിന് മുമ്പേ
നോമ്പൊക്കെണ്ടോ?
എനിക്ക് നോമ്പില്ല മോൾക് പാൽ ടുക്കുന്നുണ്ട് നോമ്പില്ല
ഹ്മ്മ് ചെറിയ മോളാ
ഉം നാലു മാസം
ഉം അവരെന്നെ ഉള്ളേപുലെ
ഏ
അവരെന്നെ ഉള്ളേക്കൂ
കേട്ടില
റ്റൊരാളിനുള്ളേക്ക് കുറയാ
ആ ഒരാളേ ഉള്ളൂ ഒരുമോള് അവിടെയോ
ഇവിടെ നാല് പേരുണ്ട്
ആഹ ആ
ഉം ഒരു മോള്
ആഹ് വീട്ടിലാരൊക്കെയുണ്ട് ഫുഡ് ആ ഫുഡ് കഴിച് ച് രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നില്ല രാവിലെ കഴിച്ചില്ല പ്പോ ഉച്ചക്കാണ് കഴിച്ചത് ഫുഡ് ഇന്ന്പ്പൊ ഉച്ചക്ക് ചോറ് ആ മീൻകറി ഉം ചീരത്തോരൻ
ആഹ്
മീൻ വറുത്തത് അച്ചാറ്
ഉം
ചമ്മന്തി
എന്നും ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ കുറേ കൂട്ട്
ആഹ് എന്നും കറികളൊക്കെ കാണും തോരനവിന അതൊക്കെ എന്നും കാണും കറി ചിലപ്പം കറി കാണൂലായിരിക്കും ചിലപ്പം ചമ്മന്തി ആയിരിക്കും അല്ലാത്തപ്പോ ന്ത്‌ കറിയായിരിക്കും പിന്നെ അവിടെ പിന്നെ ആരക്കെ
ഇവിടെ എല്ലാവരും ഉണ്ട് ഉം കാലാവസ്ഥ മോശാലെ അവിടെ
ആഹ് രാവിലൊതെലെ മഴ പൊ റത്തോട്ടറങ്ങാൻ ക്കുമ്പോ ഈ വീട്ടി
ആ ന്നുപ്പോ തായേ ഡ്രസ്സ് ഒന്നും ഒലക്കിയിട്ട് ഉണങ്ങിയിട്ടുണ്ടാവില്ലല്ലോ
ആഹ് ഇന്നലെ ഒരു ലോഡ് എല്ലാം കൂടെ വെയിലാണെന്നും പറഞ് രാവിലെ എ ടുത്ത് ബെഡ്ഷീറ്റുകള് അങ്ങ് കഴുകിട്ട് കഴിവിട്ടിട്ട് അങ്ങോട്ടുങ്ങോട്ടും കൊണ്ട് വിരിച്ചിട്ട് കേറി മഴ കൂടി പിന്നെ എടുത്ത് അകത്ത് കൊണ്ടിട്ട് പിന്നെ അവിടെ അകത്ത അക്ഷയിലങ്ങെ സൈഡിൽ അക്ഷ കെട്ടിട്ടുണ്ട് അവിടെ തന്നെ ഇപ് എ കോന വെയിലത്ത് അങ്ങനെ എടുത്തിടും എടുത്തിടിച്ചല്ലെ പെയ്തു കളയുന്നത്
വാഷിംഗ്‌ മെഷീൻ ഉണ്ടോയ്ച്ച
ആ ഇല്ല ഇല്ല
ഏ ഏ എന്റെ പോലെന്നെ
ഉം
ആ
ഞാനിപ്പോ എന്റെ വീട്ടിലാണ്
ഏ
അങ്‌ പോയില്ല
ഉം മയക്കഴിഞ് ഇപ്പോൊ രോഗങ്ങളൊക്കെ പെര്കൊല്ലോ
ആഹ്
ഡെങ്കിപ്പാനിയായിട്ടും മഞ്ഞപ്പിതായും പലേ രോഗാ ണ് സൂക്ഷിക്കണം മക്കളെണ് സൂക്ഷിക്കണ്ടിയെ ആ മക്കളും നമുക്ക്‌ - ഓ ലെ ആരൊക്കെ വര പറയാ മ്പറ്റൂലേ
ആ അതാണ്
അവിടെ എന്താ ഇ കൊതുക് എന്തൊക്കെ അലർജി ഉണ്ടോ മൂക്ക് അങ്ങനത്തെ പ്രശ്നം എന്തെ ണ്ടോ
മൂക്ക ല്യ
കൊത്കടിച്ചാ ഇവിടെ എന്റെ മോ മോക്കുണ്ട് ഒരു മോനൂ ണ്ട് അലർജിയാണ് കടിച്ച് മാന്തി ഉണ്ടാക്കിയിട്ട് ആ മുറിയായിട്ട്
കൊതു കൊതു കടിച്ചാ പിന്നെ ശരീരം ഫുള്ള് കൊ
ഉം
ചൊറിഞ്ഞു റിഞ് റിഞ്ഞു ചൊറിഞ്ഞിരിക്കും അടണ് ആ മുറിയും
ആഹ മുറി ആ മുറി അതന്നെ ചെലേതാണ്ട് വീർത്താണ്ട് വരും വീങ്ങിട്ട് ആ അപ്പംകുരു ണ്ട് പൊട്ടിച്ച്ച് കളഞ്ഞെങ്കില് പൂ ഓരോ സ്കിന്നിന്റെ കൊയ്പ്പാണെ
പട നിലയ്ക്കും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അതങ് പോവൂന്ന് പറയും നമ്മക്ക് പശെ ഭയങ്കര ചൊറിയ ച്ചിലാണെന്ന്
ആ ചൊറ്ച്ചിലാണെ
എത്ര ഏതൊക്കെ മരുന്ന് ഇട്ടാലും നമുക്ക് അങ്ങനെ തന്നെയാണ്
ആഹ് അവിടെ ഈച്ചക്കെ ണ്ടോ ഈച്ച
ഓ ഈച്ചതാ ഇപ്പം ഇന്നിപ്പം അങ്ങനെ അത്ര ശല്യല്ല കുറേ ദിവസം കൊണ്ട് അയന്റെ കൂടായിരുന്നു
ആ ഏ ഈച്ചിണ്ട് ഈ ചോണനുറുമ്പ് ണ്ടല്ലോ അതൊക്കെ ആ പേരുകയാണ് ഞ് മയ ആയാൽ മറ്റെ ചെറിയ ഉ ഉറുമ്പ് ഉണ്ടാവൊല്ലോ അത് ണ്ടാവും കൂട് വെച്ച് ആ കല്ല കടിയണല്ലോ
ഇവിടെപ്പോ ഭയങ്കര ഈച്ചെ ഞങ്ങളെന്തിനിതാക്കണം ആ കൊതുക് ബാറ്റ് ബാറ്റൊക്കെ വെച്ചടിക്കും പിന്നെല്ലാതെ മറ്റെന്തെങ്കിലൊക്കെ ഉം സംഭവങ്ങളൊക്കെ വെച്ചിട്ടെ വീഷീട്ട് ചെറിയൊക്കെണ്ടല്ലേ അതൊക്കെ കൊണ്ട് ഉം അടിച്ചു കൊടുക്കും അപ്പൊങ് ചാവും ചാവത്താന്റെ ഇരട്ടി പിറ്റേന്ന് വരുന്നതാണ് എവിടന്ന് ഇറങ്ങി വരുന്ന എന്തോ
ആഹ് അതിനി മയ പെയ്താലേ ഈച്ച കുരു പൊട്ടും പറഞ്ഞേക്കാ അങ്ങനെന്തൊരു സംഭവം ന്നെക് പരുകിയിട്ട് നമ്മൾ തോത്തി പോയാലും ഉണ്ടാവും അൻ ചെറിയൊര് എന്തെങ്കിലും വീണ കടന്നാൽ മതി അപ്പ അവിടെത്തൂല്
ആഹ്
ബെഡ് ബെഡ്റൂമിലൂടിം കാണാം
ആഹ് ഇത് തന്നെ നമ്മൾ അകത്തല്ലപ്പോ ഇപ്പൊ ഒരെണ്മ ഒക്കെ രാത്രിലൊകേ ഓടുന്നതാണ് ഇതിന് ഉറക്കോ ഇല്ല എ
ആഹ് ചെലപ്പോ കാണ എവിടെങ്കിലും ഒട്ടി ഫാൻന്റത്മ്മലോ അല്ലെങ്കിൽവിടെ കയർ തൂക്കിയ അയ്മലൊക്കെ കൂടായിട്ട് വട്ടത്തില ങ്ങെ കിടക്കണ്ടാവും.
ആ ഇത് മെനഞല്ല ഞാനൊക്കെ വിളി
പക്ഷെ ആ ബാറ്റ് കൊണ്ട് ഒന്ന് കൊടുത്താലോിരിച്ചി നല്ല സൗണ്ട്ണ്ടാവും
ഭയങ്കര ശബ്ദം
ആഹ്
ഭയങ്കര ശബ്ദം എന്ന് പറഞ്ഞാൽ നല്ല പടപടാന്ന് പറഞങ്ങ് രിക്കും കുറേ നേരം ചെലതാണെങ്കി അതിനെ കിട്ടത്തൂല്ല നമ്മുക്ക് ഭയങ്കരമായിട്ട് അങ്ങ്
ആഹ്
കൊതുകിനങ്ങളൊക്കെല്ലേ ഇതിനെ കിട്ടൂല
പിന്നെ പെരുന്നാൾൊക്കെ ഡ്രസ്സ്ട്ത്തോ
ആഹ് കഴിഞ്ഞ് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ്.
ഉം ന്നൊക്കെ നേരത്തെ കഴിഞ്ഞോ ഷോപ്പിങ്?
ഉം
ഉം
അതൊക്കെ കഴിഞ്ഞു പണ്ടത്തണൊക്കെ എന്ത് പെരുന്നാള്
ഇപ്പൊ പെരുന്നാളരു ഉസാറില്ലേല്ലേ
ഉം ഉം
ഇനിയിപ്പ നീ നാളെ എന്താ അറിയില്ല വെയിലാണോ മയാണോ ഇനിയിപ്പ നാളെ ആ മഴയാണെങ്കി
ഒരു വീട്ടില് എങ്ങനെ ഒരു ദിവസം പോകണം അതേപോലെ തന്നെ പോവാ
ഉം ഇപ്പൊ ചെറിയ പരുന്നാളാണ് അതിലും ഉസാറ് നോമ്പൊക്കെ നോറ്റി ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ എടു ഇടക്കൊന്ന് ഡ്രസ്സ് ഒന്ന് എടുത്ത് നോക്കും നേരത്തെ എടുത്തുണെങ്കി എടകെട്ക്കൊന്ന് ഇടുത്ത് ഇട്ട് നോക്കും.
ഉം കറക്റ്റ് ആണോ വലുതാണോ ചെറുതാണാ
രസണ്ടോ എട്കെട്ക്കതൊന് എടുത്ത് നോക്കണം എന്നാലേ നമുക്ക് ഒരു തൃപ്തിയാവയുള്ളൂ
മുടിയോക്കേ എങ്ങനെ കെട്ടണം എല്ലാം ഒന്ന് സിറ്റ് ആയിക്കണം പക്ഷെ സമയത്തൊന്നും നടക്കത്തൂല
മൂളം എന്തിരിക്കണോ ഉറങ്ങാണോ?
ആ മോള് ഓ എണീറ്റായിര്ന്നു ഇടക്ക് രണ്ടുന് വട്ടം എണീറ്റ് ഇപ്പം ആ മോള ഒറങ്ങി അങ്ങനെ മച്ചിമാടെ കയ്യിലോട്ട് കൊടുത്തയ്ക്ന്നു.
ഉം മ്മച്ചി രാത്രി അല്ല ഉച്ചക്ക് ഓർക്കൊന്നുല്ല്യേ?
ഞാനാ
ആ
ഞ ഞാൻ പകല് ഒറങ്ങത്തില്ല
ഇല്ലേ രാത്രി നേരത്തെ ഒർങ്ങും.
രാത്രില് മോളറങ്ങുന്ന സമയത്ത് കെടന്ന്റങ്ങും അത്രേ ഉള്ളു പകല് ചെലപ്പൊ വയ്യ ക്ഷീണോണം ഉണ്ടെങ്കി കിട
ഇപ്പൊ നേരത്തെ പണിയൊക്കെ നേരത്തെ കഴിയോ?
പണി ഇവിടെ ഉമ്മ ചെയ്യുന്നോണ്ട് എന്റെ ഞാൻ എന്റെ വീട്ട്ലായതോണ്ടേ നമുക്ക് പണിയൊന്നും ചെയ്യണ്ട ആവശ്യ ല്ലല്ലോ?
ആ എന്നേ പോന്ന് ഇനി പരുന്നാളായിട്ട് പോണ്ല്ല്യേ?
അപ്പെ നാളെ ഇനിയിപ്പ വൈകിട്ട് അങ്ങോട്ട് പോണം
നാളെ പോവുള്ളു ഇന്നല്ല
ഇല്ല ഇല്ല ഇന്നിപ്പോ ഞാനെന്റെ വീട്ടി തന്നെ ഇക്ക രാത്രിയിലെത്തും അപ്പം കേ ആഹ് പിന്നെ പള്ളിയിലൊക്കെ പോയി നമസ്ക്കാരോം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങ് വരും
ആഹ
എന്നിട്ട് വൈകിട്ട് അങ്ങ് പോയിട്ട് മറ്റന്നാ എനിക്ക് നാത്തൂന്റെ വീട്ടിൽ പോണം അവിടെയാണ് ഞാൻ ഇനി കുറച്ച് ദിവസം
ആ അന്റെ വീട്ട് നാത്തൂന്റവിട നിൽക്കാൻ പോവല്
ഉം നിക്കാൻ പോണ്
ഏ
കൊച്ചുങ്ങക്ക് രണ്ടു ദിവസം കൂടാ കഴിയുമ്പോ സ്കൂൾ തുറക്കുവല്ലേ
ആ
ഇല്ല മോന് മാത്രം തുറക്കൂന്ന് മൂന്ന് മക്കളാണ് ഒരാൾ ഇനി പ്ലസ് വണ്ണിലും ഒരാൾ പ്ലസ് ടു കഴിഞ്ഞു അവർക്ക് രണ്ടുപേർക്ക് ഇനി എന്തെങ്കിലും പഠിത്തം തുടങ്ങണ്ടേ
ആഹ ആാ
ഇനിയിപ്പം അതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസം പോയി നിക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുന്നു
ആഹ ഇപ്പം പെരുന്നാളായിട്ട് ഇപ്പം ഇവിടന്നും അങ്ങന്നെയാണ് ഞാൻ രണ്ടു മൂന്നു നാല് ദിവസം മദ്രസ ലീവുണ്ട് മദ്രസ ന്ന് ചൊവ് തിങ്കളാഴ്ച അല്ല ചൊവ്വാഴ്ച അല്ലേ തുറക്കാ രണ്ടാംതീ തുറക്കും ഒന്നാം തീയതി വരെ ലീവാണ് ആഹ് ആഹ് അതുവരെടുക്കും പിന്നെ സ്കൂൾ അങ്ങനെയാണോ സ്കൂൾ ഒന്നാം തീയതി തുറക്കും
നല്ല ഭാഗ്യം തന്നെയാണ് കാരണം സ്കൂളിൽ പോകുന്നതിന്റെ അന്ന് ആദ്യത്തെ ദിവസം കൊച്ചുങ്ങക്കൊക്കെ ഒന്ന് ഒരുങ്ങി സെറ്റ് ആയി പോവാലോ അല്ലെ
ആ ആ തിങ്കളാഴ് സ്കൂൾ തുറക്ക ഒന്നാം തീയതി തിങ്കളാഴ്ചയല്ലേ ആ ഞായറാഴ്ച ഇങ്ങോട്ട് പോരേണ്ടി വരും അല്ലെങ്കിൽ നി രാവിലെ പോരാൻ കഴിയണം
ഓ അത് ഭയങ്കര പറഞ്ഞ് വരുമ്പം സമയം ഒരുപാടെടുക്കൂലേ
ങേ
സമയം ഒരുപാടെടുക്കത്തില്ലേ പിള്ളേരെയൊക്കെ രാവിലെ ഒരുക്ക
ആ സമയം ഒരുപാട് അതിന് മുന്നേ രാത്രിയിങ്ങട് പോരുവാ നല്ലത് എന്നാൽ പിന്നെ നമുക്ക് രാ രാവിലേക്കുള്ളതൊക്കെ ഒരുക്കാ ഒരുങ്ങാലോ
ഉം അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും
ആ
അവിടെന്നെണീറ്റ് വരുന്ന ക്ഷീണം പിന്നെ അത് കഴിഞ്ഞു വന്ന് ജോലി ചെയ്യ
ആഹ്
എല്ലാം കൂടെ കൊണ്ട് ഭയങ്കര പാടായിരിക്കും പിന്നെ ക്ഷീണോത്തോടം
എന്നാ ശരി ന്നാല്